അലോ ആ കേൾക്കിന്നിണ്ട്
കൊറെ കൊറെ നാളായി നോക്കുന്നെ കിട്ടുന്നില്ലല്ലേ
ആ അതന്നെ
കിട്ടിന്നെണ്ടായിരുന്നില്ല അതാഞാൻ കുറെേ നാളായിട്ട് ഇങ്ങനെ വിളിക്കാതിരിക്കുന്നത് അതുകൊണ്ടാ
ആ അയിശെരി
ഞാൻ അങ്ങോട്ടേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കോളിയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല
ഏ
പ്രശ്നങ്ങളിങ്ങനെ എടക്കെടയ്ക്ക് പറയുന്നോണ്ട് പിന്നെ നമ്മളും എന്തങ്കിലുമൊക്കെ തെരക്
ആ അതെ തെരക്കിലുപെടും നമ്മള് ഓരോർതോ ഓരോതിൽ ഏർപ്പാടില് ഏർപ്പെടുമ്പോ ഞമ്മൾ പിന്നെ അങ്ങനെതന്നെണാല്ലോ
ആ അതന്നെ നമ്മള് പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണിയിലേക്ക് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഇങ്ങോട്ടേക്കൊരു തിരിച്ചുവരവ്
ആ പിന്നെ അത് പിന്നെ
ആ അതെ, പിന്നെന്താച്ചാ വീട്ടില് ഒരു പണിയില് തൊടങ്ങിയിട്ടുണ്ടെങ്കില് പിന്നെ പല പണികളും ഇങ്ങനെ പിന്നാലെ പിന്നാലെ വന്നോണ്ടിരിക്കും നമ്മൾ ഒന്നൊരിക്കി ഒന്നൊരിക്കി ഒന്നരിക്കി വരുമ്പതെ പിന്നെ സമയം കൊറെയാവും
കൊറെ ആവും
പിന്നെ നമുക്ക് വപിന്നെ കോളിയ്യാൻ വേണ്ടിട്ടൊന്ന് നമ്മക്ക് സമയം കിട്ട് അതാ പ്രശ്നം പിന്നെ നമ്മള് സമയം ഇണ്ടാക്കിട്ട് ചെയ്യാന്നുള്ളത് ഹ് മാത്രം അത്രേള്ളൂ നമ്മളായിട്ട് സമയം പലതിനും കണ്ടുപിടിക്കാന്ന് മാത്രേ ആ അതെന്നെ അതെന്നെ അതെന്നെ എല്ലാ കാര്യത്തിനും അങ്ങനെതന്നെയാണ് നമ്മളെ എല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് സമയം കണ്ടെത്തിയാൽ മാത്രമേ നമ്മക്ക് എല്ലാ കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പൊ നമ്മുക്ക് നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കുടുംബത്തിലേക്ക് പോയികഴിഞ്ഞിട്ടാ നമ്മുക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങൾ വളരെ കുറവായിരിക്കുവല്ലോ നമ്മള് ഭർത്താക്കന്മാർക്ക് വേണ്ടിട്ട്
മക്കൾക്ക് വേണ്ടിട്ടും ചെിലവാക്കും നമ്മള് നമ്മുക്ക് വേണ്ടി നമ്മൾ ചെിലവാക്കുന്ന സമയം വളരെ
കുറവാണ് അത് നമ്മളായിട്ട് കണ്ടുപിടിക്കണം പക്ഷെ എന്നവച്ചാ നമ്മളെ നമ്മളെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞിരിന്നാൽ നമ്മുക്ക് പാട്ട് പാടാനും നമ്മുക്ക് രണ്ട് സ്റ്റെപ്പ് ഡാൻസ് കളിക്കാനും നമ്മൾ തന്നെ സമയം കണ്ടെത്തണം നമ്മുക്ക്ഷ്
അത് അത് പറഞ്ഞ് ഞാപ്പൊന്നാളെ ഹസ്ബൻഡിനോട് പറഞ്ഞത് എന്ത് കൊറേ കാലായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ക കല്യാണം മുതൽ നിങ്ങൾക്കും നിങ്ങളെ വീട്ടുകാർക്കും വേണ്ടിട്ട് ജീവിച്ച് കല്യാണം കേൾക്കണതിന്റെ മുന്നേ എന്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ച് കല്യാണം കേഴിക്കണതിന്റെ മുന്നേ നമ്മള് നമ്മളെ വീട്ടില് ഉമ്മ, ഉപ്പ, മറ്റുള്ളവർ പറയണത് കേട്ടിട്ട് അതിനനുസരിച്ച് പഠിച്ച് അങ്ങനെ ജീവിച്ചു പോകന്ന് നമ്മക്ക് വച്ചിട്ടുള്ള ജീവിതം അപ്പളും ഇല്ല്യ സന്തോഷങ്ങളില്ല കുട്ടികളായിരുന്നപ്പോ കുറച്ച് കളിച്ച അത്രേള്ളൂ പഠിപ്പ് വന്ന് വലിയ ഓരോന്നും ഓരോന്നും ചെയ്ത് വരുമ്പോ നമുക്കൊന്നുല്ല
ആ അത് എല്ലാ പെൺകുട്ടികളുടെ അവസ്ഥ അതന്നെയാണ് ആ എല്ലാരേം അവസ്ഥ അങ്ങനതന്നെയ അവര് കല്യാണം കഴിക്കുന്നു അവരെ ഫസ്റ്റ് ആ കല്യാണപ്രായത്തിൽ നമ്മൾ കല്ല്യാണം കഴിക്കുന്ന പ്രായത്തിൽ നമുക്ക് അറിയില്ല കുടുംബം എന്താ അറിയില്ല, കുട്ടികൾെന്താന്ന് അറിയില്ല അപ്പൊ അപ്പൊ ആ സമയത്ത് നമ്മൾ അവര് പറയുന്ന അവരെ വീട്ടുകാര് പറയുന്നതായിരിക്കും നമ്മക്ക് ഭേദാവാക്യം അപ്പൊ അവര് പറയുന്ന പോലെ കേക്ക മാക്സിമം അവരോട് നന്നായിട്ട് നിക്ക അവർക്ക് മുമ്പിൽ നല്ല ആളായി നമ്മളെ നല്ല തന്നെ ആയിരിക്കും പക്ഷെ അവര് ഇഷ്ടപ്പെടുന്ന രീതിയിലാവാൻ വേണ്ടിട്ട്
ഇഷ്ടം നേടാനും അവരെഷ്ടം പിടിച്ചു പറ്റണം നമ്മള ഒന്നും കൂടി
ആ അതെ അതെ അവര് ഇഷ്ടപ്പെടുന്ന അതായത് എല്ലാർക്കും ഓരോര ഒരു കാര്യം ഉണ്ടാവല്ലോ അപ്പൊ അവര് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ന നമ്മെ തന്നെ മാറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കും മാറണ ന്നല്ലാ പക്ഷേ മാ റാൻ വേണ്ടി പലപ്പോഴും സാധിക്കാറില്ല എന്നുള്ളതാണ് നമ്മള് മാക്സിമം എത്ര നമ്മൾ ശ്രമിച്ചിണ്ടെങ്കിലും നമുക്ക് അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് പറ്റാറില്ലല്ലോ അത് നമ്മള് മാക്സിമം നമ്മ നമ്മൾ അവിടെ ഇവിടെല്ലാം നമ്മൾ തൊട്ട് ഉരുമിറ്റ് ഇങ്ങനെ നിൽക്കും പക്ഷെ നമുക്ക് നമ്മള ഒരു സ്വഭാവം ഉണ്ടല്ലോ നമ്മൾ വളർന്ന സാഹചര്യം നമ്മൾ നമ്മൾ ശീലിച്ച കാര്യ കാര്യങ്ങൾ ഇതൊന്നും നമ്മുക്ക് ആ
അപ്പൊ അത് പറഞ്ഞ് ഞാനിപ്പ അടുത്ത് പറഞ്ഞപ്പ ഞാൻ പറഞ്ഞിക്ക്ണ് പിന്നെ നിങ്ങള മക്കൾക്ക് വേണ്ടി ട്ട് ജീവിച്ച് ഇപ്പം ഞാന് മക്കൾ കാര്യം ഞങ്ങളെ നോക്കാനും മക്കളായി ഇങ്ങളെ കാര്യം നോക്കാനുള്ള പ്രാപ്തി ഇങ്ങക്കുണ്ട്
ഉം
എനിക്ക് വേണ്ടി ജീവിക്കട്ടെ സ്വന്തം കാര്യത്തിൽ ഒന്ന് ജീവിക്ക ക്കട്ട കൊറച്ച് കാലം കൂടി ഇഞ്ഞ് ഇപ്പൊ ഇത്രയും പ്രായായില്ലേ ഇഞ്ഞിപ്പോ ഏറിപ്പോയാ കുറച്ചും കൂടിള്ളൂ അതുകൊണ്ട് ഞാൻ ഇനി ഇന്റെ കാര്യത്തിന് മാത്രമായിട്ട് ഒന്ന് ജീവി
അതെ നമ്മളപ്പോ നമ്മള ഇന്ന് കാ ആരും കാര്യം നമുക്ക് പറയാൻ കഴിയില്ലോ
കഴിയില്ല ഇപ്പത്തെ സാഹചര്യത്തില് നമുക്ക് എന്തൊക്കെയാ സംഭവിക്കാന്ന് ഒന്നും പറയാൻ പറ്റൂല
രീതികള് നമ്മളെ വ്യായാമം കാര്യങ്ങള ഒന്നും ശരിയാവുന്നില്ല നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം നമ്മൾ
കണ്ടെത്ത്ണില്ല ഒരു എൻജോയ്മെന്റുല്ല ഒന്നുംല്ല ഈ നേരം വെള്ക്കാ
പിന്നെന്ന് വെച്ചാ നമ്മള് നമ്മൾ ഈ ജോലികളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ ശരീരം അനങ്ങി ട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഈ കയ്യിനെ കൊണ്ടും, കാലിനെ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഇതാക്ക അതും ജോലിയാണ് പക്ഷെ നമ്മുടെ ശരീരം അറിഞ്ഞുകൊണ്ട്
അറിഞ്ഞോണ്ട് ചെയ്യുന്ന ജോലിയല്ലല്ലോ ഞമ്മൾക്ക് അതൊന്നും നമ്മളെ ശരീരം ഇളകിക്കൊണ്ടുള്ളതല്ല നമ്മൾ എന്നും ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുക്ക് വ്യായാമത്തിൽ നമ്മളെ ശരീരം നോക്കിയിട്ടുള്ള
ഉ ഉ ആ അതാണ് പ്രശ്നം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ജോലികൾ നമ്മൾ ചെയ്യണം അതാ ഈ വ്യായാമം നടക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ പെണ്ണുങ്ങളെല്ലാം നമ്മള് ഈ അടുക്കളയിൽന്ന് നൂറ് പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോ നടക്കുന്നല്ലാണ്ട് നമ്മള് ഒര് ഒന്ന് മനസ് മനസ് തുറന്ന് നമ്മള് നടക്കുന്നില്ലല്ലോ ഒരു മിതഗതിയിൽ ദ്രുതഗതിയിൽ വേണം നട ക്കാൻ വേണ്ടീട്ട് അത് നമ്മള് ചെയ്യുന്നില്ലല്ലോ അതിനൊരു താളമുണ്ട് ആ അതൊരു വ്യായാമായിട്ട് നമ്മൾ ആരോഗ്യപരമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു താളംമുണ്ട് ണ്ട് അതിനൊരു സമയമുണ്ട് അതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ? അതാ ഞാൻ പറഞ്ഞത് നമ്മൾ സ്ത്രീകള് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടിയിട്ട ഒരു സമയം കണ്ടെത്ത ന്നില്ല അതിനെ കൊണ്ട് നമ്മൾ തന്നെ ബുദ്ധിമുട്ടും അതിനെ കൊണ്ട് നമ്മൾ തന്നെ ബുദ്ധിമുട്ടും. കുറേ കഴിഞ്ഞിട്ടുണ്ടാൽ മക്കൾക്ക് മക്കളെ ജോലിയാവും മക്കളെ ഭർ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ അവരെ അങ്ങനെ ജീവിക്കും കുട്ടികള കാര്യം അപ്പൊ നമ്മളൊരു അധികമായിട്ട് അവർക്ക് തോന്നും എത്രയാണെങ്കിലും നമുക്കൊരു ആരോഗ്യപ്രശ്നം വന്ന് കഴി -
ആഹ് അതെ പിന്നെ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും കാരണം അവര് നല്ല പോലെ ജീവിച്ചു പറ്റുന്ന ആ ജീവിതത്തില് നമുക്ക് വയ്യാതയും കൂടി ആയിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ നോക്ക
ആഹ അതെ അത് നമ്മുക്കും ഒരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കുക എന്നുള്ളത്
ക്കണ്ടന്ന് കരുതീട്ട് നമ്മളും മുണ്ടാതിരിക്കും.
ആ അത് തന്നെയാണ് അപ്പോൾ നമ്മള് മാക്സിമം നമ്മൾ നമ്മളെ ആരോഗ്യം നോക്കി കഴിഞ്ഞാൽ നമുക്കും നല്ലതാണ് നമ്മളെ ചുറ്റുമുള്ളവർക്കും നല്ലതാണ്.
നല്ലതാണ്.
അത് അതെപ്പോഴും നമ്മൾ മനസ്സിൽ വെച്ചൊണ്ട് നമ്മുക്ക് വേണ്ടിട്ടുള്ള സമയം നമ്മള്
നമ്മളെന്നെ കണ്ടെത്തണം.
പിന്നെ ശാരീരിക ആാരോഗ്യം മാത്രല്ല കേട്ടോ ഈ ആായാമ യോഗ മുക എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി ന നമുക്ക് മാനസികാരോഗ്യം കൂടെ വേണം നമ്മൾ
നമുക്ക് കുറച്ചൊക്കെ എല്ലാം വേണം എല്ലാം കൂടി ഉണ്ടായാല് നമ്മളുടെ ശരീരത്തി പി ന്നെ അതൊക്കെ
ആഹ ഈ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളീ ഈ ഏ - മറ്റുള്ളവരെ വാക്ക് കേട്ട് ജീവിക്കുന്നെ കൊണ്ട് നമ്മളൊരിക്കലും തൃപ്തരായിരിക്ക നമ്മളാ ആ തൃപ്തിയിൽ നമ്മളങ് തൃപ്തിപ്പെട്ട് ജീവിക്കാന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് നമ്മുടെ മാനസികാരോഗ്യത്തിന് വല്ലാണ്ട് എഫക്ട്.. കാരണം നമ്മളിങ്ങനെ ചിന്തിച്ചുോണ്ടിരികും അയ്യോ അതെന്താ അവര അങ്ങന പറഞ്ഞെ... അവരെങ്ങനെയ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലേ നമ്മൾ ഇങ്ങനെയാണോ ജീവിക്കണ്ടത് നമ്മൾ എന്തിനാ ഇങ്ങനെ ജീവി ജീവിക്കണ്ടേ നമ്മളെ ഇത് തന്നെ രാവിലെ എണീച്ച മുതൽ വൈകുന്നേരം വരെ
അത ഞാൻ പറഞ്ഞത് മറ്റ് ഞാൻ പറഞ്ഞത് ഇന് ക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് പറ്റൂല മറ്റുള്ളവർ എന്ത് പറയുന്നെ മ മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു അവര് ആ അങ്ങനെ കാട്ടില്ല ഇങ്ങനെ കാട്ടീല്ല അവര് പറയുന്നവരോണ പറഞ്ഞ അതൊരി ഒരിക്കലും അവര് നിർത്തൂല എന്ന് കരുതിയിട്ട് ന്ക്ക് എന്റെ ജീവിതം ആസ്വദിക്കാതിരിക്കാൻ പറ്റ്
പറ്റൂല ഇത് എല്ലാ നമ്മൾ എത്ര നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞട്ടുണ്ടെങ്കിലും നമ്മളെ കുറ്റം പറയും ആൾക്കാര് അതിപ്പോ നല്ലത്ര നല്ല രീതിക്ക് ആണെങ്കിലും കാരണം നമ്മൾ ഒരാള് നന്നാകുന്നത് മറ്റുള്ളവർക്ക് കാണൻ ഇഷ്ടപ്പെടൂല്ല അപ്പോ എന്തായാലും അതെ എന്തായാലും അപ്പോ നമ്മളെ
ഉയരുന്നത് കണ്ടാല് അവിടെരു തളർത്താൻ ആരും ശ്രമി ക്കുള്ളു
കുറ്റം പറയും ഇനി ഞമ്മൾ ജേലിക്ക് പോയാ കുറ്റം പറയും പോയിട്ടില്ലെ കുറ്റംപറയും കുട്ടിനെ നോക്കിയാ
ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇനി ആരെഇഷ്ടതിനൊന്നുംനിക്കൂല ഇങ്ങളോട് ഞാൻ കൊറെ കാലായി ഞാന് സമ്മതം ചോദിക്കണം ഇങ്ങള് സമ്മതം തന്നില്ലെ ഇനി ഇന്ക്ക് ഇങ്ങളെ വേണ്ട സമ്മതൊന്നും വേണ്ട ഞാൻ ഒറ്റ ഞാൻ പോവാണ്ന്ന്
ഇനിയിപ്പ നമ്മക് നമ്മക്ക് നമ്മളെ
ആടെ കണ്ടത്തെന്നെ ഞാൻ പറഞ്ഞ് ഞാൻ ഡ്രൈവിംഗ്
മ മറ്റാരുടെയും സമയം നമുക്ക് വേണ്ട മറ്റാരുടെയും സമയം നമുക്ക് വേണ്ട നമുക്ക് നമ്മളെ സമയൊന്ന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റ
ആ അപ്പൊ ഞാൻ നേരം വെളുത്ത് വൈകുന്നേരം ആവേളം ഈ വീട്ടിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ട് പിന്നെ വെറുതെ ചുമ്മാ
ആ അതാന്ന അതാ ഞാൻ പറഞ്ഞത് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി കിടക്കുന്നവരെ ഒരു ദിവസം മൊത്തം നമ്മളി മനസ്സിൽ ഇങ്ങനെ ഇട്ട് ഓരോരോ കാര്യങ്ങൾ ചിന്തി അയ്യോ നമ്മക്ക് മാത്രം അവിടെ പോവാൻ വേണ്ടി പറ്റില്ലല്ലോ ഇപ്പോ പ്രത്യേകിച്ച് ഈ സമൂഹമാധ്യം വന്നത് കൊണ്ട് നമ്മളെ കൂടെ പഠിച്ചവ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്നവരോ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയുന്നവരോ അയൽവാസികളോ ഏടെങ്കിലും പോയിറ്റിണ്ടെ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മ മാത്രോന്നും പറ്റുന്നില്ലല്ലോ നമ്മൾ എന്താ ജീവിതം ജീവിക്കുന്നത് ആ ന്ന
ക്കണ്ടീലെ എൻജോയ്മെന്റ് ചെയ്യുന്നെ നമ്മളെന്താ ഇങ്ങനെ ചെയ്യാത്തത് അങ്ങനെ ആലോചിച്ചൊണ്ടിരിക്കൂ അത് ശരിയണേ
ആ ചിന്തകൾ വരുന്ന സമയത്തെന്നെ
ഞമ്മൾ കൂടുതലൊന്നും ഞമ്മൾ അങ്ങനെ എന്താച്ചാ നമുക്ക് നമ്മളെ പരിമിതികൾ നമുക്ക് അറിയാം നമ്മളെ കയ്യിലുള്ള എന്താണ് മുദിന്റെ കണക്കും നമ്മുക്കറിയാം അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ളതേ നമ്മൾ ചെ പറ്റാത്തത് നമ്മൾ പിടിച്ച് കൊണ്ടുവരണം എന്നുള്ള വാശിയി നും ഞമ്മള് നിക്കാറില്ല അ ആ അമ്മക്കതിന്റെ ആവശ്യല്ല ഞമ്മളെ കൊണ്ട് സാധിപ്പിക്കാ പറ്റുന്നതെ നമ്മൾ സാ ആഗ്രഹി
ആ നമുക്ക് കയ്യിലൊതുങ്ങുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങള് നമ്മക്ക് നമ്മള് ചെയ്യ
ചെയ്യാ ആ അതെ അതിപ്പോ നമ്മക്ക് പറ്റും അതിപ്പോ പറ്റാത്തൊരോന്നുല്ല നമുക്കിപ്പോര് ഒന്ന് ഒരു ബീച്ചില് പോയാൽ എന്റെ മനസ്സിനൊരു സമാധാനം കി
ആ ആ പ്രത്യേകിച്ച് ഇപ്പഴെല്ലാം ആണെങ്കി നമ്മക്ക് സ്ത്രീകൾക്ക് വളരെ നല്ലൊരു സ മയ കാരണം ഇപ്പോ സർക്കാർ ബസ്സ് കളെല്ലാം ഇപ്പ ഫ്രീ ആയത് കൊണ്ട് അത് നമ്മക്ക് ക്ക് അത്യാവശ്യം എവിടെങ്കിലൊക്കെ നല്ലെ വിനോദയാത്രയെല്ലാം പോവാൻ വേണ്ടി പറ്റിയൊരു സമയം ആ അപ്പോ അത് നമ്മള് മാക്സിമം ഉപയോഗിക്കാന്നുള്ളതാണ് നമ്മളത് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ രീതിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാത് നമ്മക്കും മാനസികാരോഗ്യം കിട്ടും ശാരീരികാരോഗ്യം കിട്ടും ആ എപ്പോഴും എപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്ന ജോലിൽന്ന് നമ്മക്ക് ഒന്നോ രണ്ടോ ദിവസം മാറി നിൽക്കാൻ വേണ്ടി പറ്റിറ്റുണ്ടെങ്കി അത് അതിനെക്കാളും നല്ലൊരു കാര്യം ഇല്ല നമ്മളപ്പതന്നെ വീണ്ടും ഒരു പുതിയൊരു തുടക്കം നമ്മക്ക് കിട്ടും രണ്ടു ദിവസം വീട്ടിൽന്ന് മാറി മൂന്നാമത്തെസം നമ്മൾ വീണ്ടും വീട്ടിലേക്ക് കേറുമ്പോ അവിടെരു പുതിയ തുട ക്കവാണ് വരുന്നത് അത് നമ്മളെ വീട്ടുകാരും കൂടെ മനസ്സി മനസിലാക്കണം നമ്മളും മനസ്സിലാക്കണം അതെ നമ്മളും മനസ്സിലാക്കണം നമ്മളെ വീട്ടുകാരും കുട്ടികളും ആ എല്ലാരും മനസ്സില പിന്നെ നാട്ടുകാര് എപ്പോഴും മനസ്സിലാക്കും
അത് അത് നോക്കിട്ട് കാര്യല്ല
നാട്ടുകാർക്ക് നമ്മളെ സന്തോഷിക്കുന്നത് കണ്ടുടാ അതുകൊണ്ട് നാട്ടുകാരോരിക്കലും ആ ശരി ശരി ഓക്കെ ആ